ആഹ് എന്റെ വീട് ആ പറഞ്ഞോ കേൾക്കുന്നുണ്ട്.
ആഹ് സുഖാണോ?
ആഹ് ഇങ്ങനെയൊക്കെ പോണടി
ആഹ് കൊറെ നാളായല്ലോ കണ്ടിട്ട് ഒരു വിവരവും ഇല്ലല്ലോ
ആ എനിക്ക് കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഒക്കെ പുറകിലായിരുന്നെടി അതാ കുറച്ച് ബിസി ആയിട്ട് പോയത് നീ എവിടാ നിന്റൊരു അറിവുംഇല്ലല്ലോ
ജോബിനൊക്കെ പോയി തൊടങ്ങിയായിരുന്നെടി അപ്പം അതിന് ശേഷം പിന്നെ കൊറച്ച് ഹെൽത് ഇഷ്യൂസൊക്കെ ആയിട്ടിപ്പം ഞാനിങ്ങനെ ലീവെടുത്തിരിക്കുവാ പിന്നാണെങ്കി ഇപ്പൊ ജോബ് ബിന്റെ പോയി തുടങ്ങിയയിന് ശേഷം എന്തുകൊണ്ടാന്നറിയാൻ വയ്യ ഭയങ്കരായിട്ട് സ്കിന്നും ഹെൽത്തും ഒക്കെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഡള്ളായി ഇപ്പോ ആണെങ്കി കണ്ണിന് ചുറ്റുവൊക്കെ ഭയങ്കരായിട്ട് ഡാർക്ക് സ്പോട്സ് ഒക്കെ വന്ന് പുറത്തോട്ട്ക്കൊന്ന് ഇപ്പോ എനിക്ക് ഇറങ്ങാനേ തോന്നാ റില്ല മൈന്റങ്ങ് നമുക്ക് പുറത്ത് നമ്മുടെ സ്കിന്നിനൊക്കെ എന്തേലും ഒരു ഇത് വന്ന് കഴിഞ്ഞാ ഒരു പിമ്പിൾസ് വന്നാ പോലും നമ്മള് സ്ത്രീകൾക്ക് അത് ഭയങ്കരൊരു ഡിപ്രഷൻ ലെവലിലോട്ട് പോവുന്നതല്ലേ അപ്പം ഇപ്പൊ എനിക്കാണേഅതോണ്ടങ്ങ് ഭയങ്കര നെഗറ്റീവടിച്ചിരിക്കുവാണെടി എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല. ഹലോ ഹലോ കേക്കുന്നുണ്ടോ?
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ലടീ
അത് ന്ന് പറഞ്ഞാലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണംന്ന് പറഞ്ഞാല് ഈ നമ്മളീ വെയിലടി നമുക്ക് ഒരുപാട് ഈ സ്കിന്നിലാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും ഈ മയ്ന്റിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നീ സത്യം പറഞ്ഞിട്ടും ജോലിക്ക് പോകുന്നതുകൊണ്ട് കൂടുതലും നീ. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട് എന്റെയൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ. നീ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സൺ ക്രീം നീ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാ. എന്ന് പറയുമ്പോത്തേക്കും നമുക്ക് പിന്നെ സമ്മതിക്കുന്ന ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കാ അല്ലെങ്കിൽ ഏഹ് നീയൊരു കുടയൊക്കെ പിടി കൊണ്ടുപോണം ഇപ്പോഴത്തെ ചൂട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പ താങ്ങാൻ പറ്റുന്ന ചൂടാ ഉണ്ടാവുന്നത്. മനസിലായോ അപ്പൊ അങ്ങനെ ചൂടിന്ന് അങ്ങനെ. കുടയൊക്കെ പിടിച്ചു പോകാൻ ശ്രമിക്കുക, അതുപോലെ നീ സൺ ക്രീം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നീ ഇതാണ് കൊറച്ചു കൂടെ അല്ലെങ്കിൽ നമുക്ക് നമ്മള് സൺ. സൺലൈറ്റ് നേരിട്ട് തട്ടുന്ന. വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ചില വസ്ത്രങ്ങള് ആയിട്ടുള്ള വസ്ത്രങ്ങൾ. ഉണ്ടെങ്കിൽ തുണി അഴിക്കിലും നമ്മള് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോൾ തന്നെ . ഇത് ഒരു എക്സസൈസ് ചെയ്യണം അപ്പൊ നമ്മള് ഒരു വർക്കിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ല . ചിലർ ഒട്ടും അത് അതു അങ്ങനത്തെ ഒരുപാട് നമ്മള്. പിന്നെ റിവിഷൻ ഉണ്ടായിരിക്കും സ്കൂളിൽ ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഒത്തിരി സെറ്റ് ചെയ്യാനും കോട്ടൺ ടൈപ്പ് തുണികളൊക്കെ ഉപയോഗിക്കൻ കൂടുതൽ ശ്രമിക്കും. വരുവാണെങ്കിൽ നിങ്ങള് സ്കിൻ കെയർ എടുത്തങ്ങ് തുടങ്ങുക, അപ്പൊ നീ ജോലിക്ക് സെപ്പറേറ്റ് കാര്യങ്ങൾ. സമയത്ത് രാത്രി എന്തായാലും ഫ്രഷ് ഒക്കെ ആക്കുന്ന സമയത്ത് ഒരു സ്കിൻ കെയർ ചെയ്യാൻ ശ്രമിക്കാം. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നീ നിന്റെ മുഖം ഒന്ന് കഴുകുക. അപ്പം നീ വരുമ്പോ തന്നെ മുഖം കഴുകുന്നത് ചുമ്മാ വെള്ളത്തിട്ട് കഴുകാൻ നോക്കുക ഒരു നല്ലൊരു ഗു നിന്റെ ഫേസിന് പറ്റിയിട്ടുള്ള നിന്റെ സ്കിനിന്റെ ഏഹ് ഓയിൽ സ്കിൻ ആണോ ആ സ്കിനിന് ഒരു ഫേസ്. സ്പെഷ്യൽ എന്ത് ചെയ്യാം. വാങ്ങിക്കുക, അല്ലെ നീ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിനക്ക് അത് വാങ്ങാൻ പറ്റുന്ന എങ്ങനെയുള്ള . ഉണ്ടെങ്കിൽ നീ ഡോക്ടറെ കാണാ.
ഉം
സ്കിൻ ഡോക്ടർ എന്തായാലും പ്രെഫർ ചെയ്യാണ് അത് ഈ വാങ്ങിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മോസ്ചറൈസർന്ന് ഉപയോഗിക്കാം, മോസ്റൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഗുണങ്ങൾ എന്ന്. അത് നമ്മുടെ ഫേസിന് എപ്പോഴും മൊയ്‌സ്റുറിസഡ് ആക്കിവെക്കും . അത്യാവശ്യം നല്ലൊരു സംഭവമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കാരണം ഇപ്പൊ നമ്മള്. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വരണ്ട് ഉണങ്ങിക്കിയിരിക്കുന്നത് നല്ല രീതി മാറ്റി. ഒരു ഒരു മോസ്റ്റർ വരും അതിനാണ് മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നിന്റെ ഈഗമയുടെ ഏറ്റവും നന്നായിട്ട് പോലെ സൺ ക്രീം ഉപയോഗിക്കുക സൺ. ഇതൊന്നു പറയുമ്പോഴേക്കും ആഹ് അത്യാവശ്യം കുറേ വൈറ്റ് പർച്ചേസ് ഒന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള. അതുപോലെ തന്നെ എസ് പി എഫ് തേർട്ടി ഉണ്ടാലോ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയത്തില്ലേ. ആഹ് അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ. ചെയ്യാൻ നോക്കാം, അതുപോലെ തന്നെ എപ്പോഴും നീ രാത്രി. ഇവരെ ഈ പറയുന്ന പോലെ എന്നും വരുമ്പോ തന്നെ ചിലപ്പോ. നമ്മുടെ മുഖത്തൊക്കെ ഈ പറഞ്ഞപോലെ എണ്ണമയം അല്ലെങ്കിൽ ഈ ഡസ്റ്റ് ഈ പൊടികളൊക്കെ അടിഞ്ഞ്. അവസാനം നമ്മുടെ മുഖത്തും ബോഡിയിലൊക്കെ നല്ലരീതി. ഉണ്ടായിട്ടുണ്ടായിരിക്കും അവരെ പറയും പോലെ ഫേസ് വാഷ് ഒരു നല്ലതുപോലെ കഴുകി അത്. വൃത്തിയാക്കാം അതുപോലെ നിനക്ക് മുഖക്കുരുവും വറുത്തപാടുകളും ഒക്കെ ഉണ്ടോ.
ഇന്നത് മുഖക്കു അതും ഉണ്ട് ഇപ്പം മെയിൻ ആയിട്ട് ഡാർക്ക്‌ സ്പോട്സ് ഒക്കെ കണ്ണിന് ചുറ്റും. പിന്നെ ഡാർക്ക് സർക്കിൾസും.
അത് എന്ത് ചെയ്യുന്നു. അറിയാവോ മുഖക്കുരുവും കറുത്ത പാടുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ അല്ലെ അതിന് ഓ. ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ക്ലീമുകൾ നമുക്കിപ്പ മാർക്ക അവൈലബിൾ ആ അ പറഞ്ഞക്ക്ക്ക് സ്വയം തതിരഞ്ഞെടുക്കാൻ പേടിയുണ്ടെന്നുള്ളരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഞാങ്ങ ച ഉപയിക്കുകായിരിക്കും കാര്യം പിന്ന ഇതിപ്പോ ഞാാനിതെല്ലാം പറഞ്ഞത് എക്സ്റ്റേർണലി ഉള്ള കാര്യങ്ങളാണ് ഇന്റേർണലി നമുക്ക് ചെയ്യാൻ പറ്റ ഉള്ള അതിൽ കുറെ കാര്യങ്ങളുണ്ട് എന്നുവച്ചാൽ നമ്മള് വെള്ളം കുടിക്കാൻ ശ്രമിക്കാം
ഉം ഇല്ലടി തീരെ ഇല്ല സമയവും ഇല്ല താല്പര്യവും ഇല്ല പക്ഷെ അതാണ് മെയിൻ എല്ലാ പ്രശ്നങ്ങൾക്കും അതാണ് കാരണംണം
കാരണം അത് നമ്മള് താല്പര്യപ്പെടുത്തണം കാരണംന്ന് പറഞ്ഞാ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു ഫേസിനാണെിലും നമ്മുടെ ബോഡിക്കക്ക്ണെങ്കിലും ഒരുപാട് ഗുണങ്ങ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഈ പഴങ്ങളും പച്ചക്കറികളൊ ഒക്കെ നും നമ്മളിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതായത് നമ്മൾ ഈ പറഞ്ഞതു പോോലെ ചോറ് മാത്രം കഴിച്ചന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ചോറ് കഴിക്കണം ചോറിന്റെകത്തുള്ള ആ ഫാറ്റ് നമുക്ക് വേണം പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ അത് ചീത്ത ഫാറ്റ് ചെയ അപ്പൊ നമ്മള് ചോറ് അത്യാവശ്യം എടുത്തിട്ട് അതിന്റെ കൂടെ നീ എന്താണ് പച്ചക്കറളും ഈ ഇലവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുപ്പുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റും അതുപോലെ തന്നെ നീപ്പം ഒരു നീ ഫേസ് വാഷ് ചെയ്യുമ്പോഴോ അല്ലങ്കിൽ നീ സ്ക്രബ് ചെയ്യുമ്പോഴോ ഒത്തിരി ഒരയ്ക്കുന്ന മുള്ളിലുള്ള കല്ലിട്ട് ഉരയ്ക്കുന്ന പോലെ അങ്ങനെ ഒരയ്ക്കാനും ശ്രമിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് ജെന്റൽ ആായിട്ട് നിഞൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നരു ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിനക്ക അത് ഇല്ലാത്തതുമാണ് ഉറപ്പം ഉറപ്പ ഒരു ഏഴ എട്ട് മണിക്കൂർഞ് വര പിന്നെ നിന്റെ ജോലിസ്ഥഥലങ്ങളിലെ വിശേഷങ്ങളൊക്കെയന്ന് പറഞ്ഞേ
ആഹ് ഇങ്ങനൊക്കെ പോ ഭയങ്കര പാടന്ന്ച്ചൽ നമ്മള് ട്വന്റി ഫോർ അവവേഴ് ഇ പണിുണ്ട പറയുന്നത്തുപോലെ ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് വർക്കാണ് പിന്നെ കഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഒട്ടും പറയേണ്ട ഭയങ്കര സ്ട്രെസ്സ ആ നമ്മുടെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നണ്ട് തലവേദനയും അതായിരിക്കും മെയിനായിട്ട് ഇത്രയും ഡ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാൻ കാരണം ഇത്രയും ടയർഡ്നെസ് വരാൻ കാരണം ണ അതാ തോന്നുന്നത്ന്ന് വെച്ചാല് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽില് ഇങ്ങെ എപ്പോഴും ഇരിക്കുവല്ല അപ്പം അതുകൊണ്ട് ഒരുപാട് അടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല രീതിൽ നടുവേദന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇ എന്തെങ്കിലും ഇനി വത് റിസൈൽ ചെയ്ത് വേറെ ഏതെങ്കിലും നല്ല ജോബ് നോക്കി
എ്പോർസ്ക്ക് റെമി പറഞ്ഞ തരാം ഈ ഡാക്ക് സ്പോട്ടർ എന്ന് പറയുമ്പഴത്തേക്ക് ഞൻ പറഞ്ഞില്ല നമുക്ക് പത്ത് തന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു ഉറക്കമാണ് നീ മാക്സിമം നി ന നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണമല്ലോ അപ്പൊ മാക്സിമം നീ എന്ത് ചെയ്യ ഉറങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ന എന്ത രാത്രി ഫോൺ ഉപയോഗിക്കുന്ന ശീലംണ്ടെന്നുണ്ടെിൽ അത് നല്ലെ മാറ്റാൻ ശ്രമിക്ക കാരണം നമ്മക്ക് ഇപ്പൊക്ക പറുമ്പോഴത്തേക്കും റൂമില ലൈറ്റ് ഫു ബാക്കിയിട്ടായിരിക്കും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരവും നമ്മൾ ചെയ്യുന്നത് കാരണം അതി ന റേഡിയേഷൻ വന്ന നമ്മുടെ കണ്ണിന് മാത്രമല്ല നമുക്ക് തലച്ചോറിനും അത് നല്ലീതിൽ പ്രശ്ന ണ്ടാക്കുന്ന ഒരു സംഭവമാണ് മനസ്സിലായ അതുപോലെ തന്നെ നിനക്ക്ിപ്പോ വീ എന്തെങ്കിലും റെമഡ ചെയ്യാൻ ആഗ്രഹം ഉണ്ട നമ്മുടെ കുക്കുമബറല്ലേ കുക്കുമബർ നമ്മൾ എന്ത് ചെയ്യാന ് സ്ലൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ രാത്രി കടന്ന തുടങ്ങുന്ന സമയത്ത് അതൊന്ന്രമണി ക്യറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനറ്റോ നമ്മൾ ഫിഡ്ജിൽ വച്ചിട്ട് ഫ്രീസൽ വെക്കരുത് ഫ്രഡ്ജിൽ വെച്ചട്ട് അതന്ന് തണുക്ക് പ്പിച്ചിട്ട് അതെടുത്ത് നീഎന്ത്യ നിന്റെ കണ്ണില് വെച്ചോണ്ടിക്ക്മോ ന നമുക്ക് നല്ലൊരു റിലക്സൻ തും അ നിനക്കിമപ്പത്യാവശത്തിന് അത്യാവശ്യത്തിന് ജോലി ഒണ് ടെ വർക്ക് പ്രഷറും സ്ട്രെസും ഒക്കെ ഉണ്ടല്ലോ അപ്പോ അത് നിനക്ക് നല്ലതുപോലെങ്ങട് കുറയാൻ അത് സഹായിക്കുന്നൊണ്ട് നമ്മടൊരു മൈൻഡ് ഫ്രീ ആവും. അതെനിക്ക് ചെയ്ത അനുഭവോള്ളോണ്ട് പറയുവാ. അപ്പൊ നീ അത് കണ്ണി വെച്ചിട്ട് ത് അങ്ങനെ കണ്ണി വെച്ചോണ്ടങ്ങിരുന്നങ്ങൊറങ്ങുവാണന്നൊണ്ടെങ്കി അത് നല്ലൊരു സംഭവമാണ് അയിന്റെ ലാസ് പോർസ് മാറാനും എന്റെ സ്ട്രസ് കൊറയാനും അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു റെമഡിയ അതൊക്കെ നീ
ആ അതൊന്നും ചെയ്ത് നോക്കിട്ടില്ല പിന്നെ ഞാന് ഈ ഉരുളക്കെഴങ്ങിന്റെ നീരില്ലേ പൊട്ടറ്റോ ജ്യൂസ് ഞാൻ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടക്ക് നോക്ക ക്കിയാരുന്നു അതിനാത്ത് നമ്മടെ വൈറ്റമിൻ സി ഉണ്ടല്ലോ വൈറ്റമിൻ സി എന്ന് പറയുമ്പം നമ്മുടെ കറുപ്പ് കൊറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സംഭവാ. പിന്നെ ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ക ണ്ണിന് മുകളിൽ വെക്കണം അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്കു ചെയ്യുമായിരുന്നു അപ്പോ ആടൈമിലൊക്കെ ചെറിയ രീതിയി മാറ്റോണ്ട് പിന്നെ ഇപ്പഴാണെങ്കിൽ സമയം തീരെയില്ല അതല്ലേ, ഓരോ ഓട്ടോ പാച്ചിലില് ഇതിനൊന്നും നമുക്ക് ടൈമു കിട്ടുന്നില്ല, പിന്നെ അതുപോലെ തന്നെ നമ്മടെ വെള്ളരിക്ക കുക്കുംബറ് വെള്ളരിക്കാമ്മള് നല്ല രീതിൽ സ്ലൈസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മള് ഫ്രിഡ്ജി വെച്ച് തണുപ്പിച്ചോ അല്ലെങ്കിൽ അയിന്റെ നീര് നമ്മള് പഞ്ഞീല് മുക്കീട്ട് ങ്ങനെ നമ്മടെ കൺതടങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെയൊരു പത് ത്തുപതിനഞ്ച് മിനിറ്റ് വെക്കണം എന്നിട്ട്, കണ്ണിന് നല്ല രീതിയിൽ അതൊരു ഉന്മേഷം നൽകും അതുപോലെ തന്നെ കറുപ്പ് കൊറ റക്കും, ഇങ്ങനെമ്മള് ജെന്റിലായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം അങ്ങനൊക്കെഞാൻ എടക്ക് ചെയ്യുവാരുന്നു പിന്നെ അ നല്ല തണുത്ത പാല് അതൊക്കെ യൂസ് ചെയ്യുന്ന നല്ലെയാ, നല്ല കോട്ടൺ പഞ്ഞിക്കാത് നമ്മടെ പഞ്ഞിയില്ലേ അത് ഇങ്ങനെമ്മടെ തണുത്ത പാലില് മുക് ക്കിയിട്ട് കണ്ണിന് ചുറ്റും തൊടച്ച് നല്ലൊരു ക്ലെൻസറായിട്ട് നമുക്കത് യൂസ് ചെയ്യാം നമ്മുടെ പാലില് തന്നെ ലാക്റ്റിക്കാസിടൊണ്ട് അത് നമ്മുടെ ചർമ്മത്തിന് തെളക്കം നൽകും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടൊള്ളയാണല്ലോ പിന്നതേപോലെ തണുത്ത ടീ ബാഗുകൾ കോൾഡ് ടീബാഗ്സ് ഇല്ലേ, അത് ഉപയോഗിച്ച ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ബാഗുകൾ ഫ്രിഡ്ജില് വെച്ച് തണുപ്പിച്ച ശേഷം കണ്ണിന് മോളില് വെക്കുന്നത് നല്ലതാ. ഇതിൽള്ള കഫീൻ നമ്മുടെ രക്തക്കുഴലുകള് ചുരുക്കി കറുപ്പ് മാറ്റാൻ സഹായിക്കും, ഇതൊക്കെ ഞാ എടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാ, പിന്നെയമ്മടെ വീട്ടിൽ തന്നെ അവൈലബിളായിട്ടൊള്ള
കാര്യം, അതുപോലെ ഞാനൊരിമ്പോട്ടന്റ് കാര്യം ഞാൻ പറയാം
ആ ആ നമ്മടെ കറ്റാർവാഴ ജെല്ല്, അത് രാത്രി നമ്മള് ഒറങ്ങുന്നതിന് മുമ്പ്‌ അല്പം നല്ല രീതി ൽ കറ്റാർ വാഴ ജെല്ല് കൺതടങ്ങളിൽ പുരട്ടി പതുക്കെ മസാജ് ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും അതു നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും. പിന്നെ നീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മെയിനായിട്ടുള്ള ഒ ഉറക്കം അതെനിക്ക് തീരെയില്ല ഇപ്പ ഈ ജോബിനും കൂടി പോയി തുടങ്ങിയന് ശേഷം എനിക്ക് തീരെയില്ലാത്തൊരു സംഭവായീ ഒറ റക്കം. ഈ ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ ഒറങ്ങണം പക്ഷെ ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമ മൊരു ഒറക്കം കിട്ടണ്ടേ അതുപോലും ഇപ്പ കിട്ടുന്നില്ല അതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ ഈ ജോബ് ഒന്ന് റിസൈൻ ചെയ്താലോ, അപ്പ നമ്മക്ക്
നമ്മക്ക് സേഫായിട്ടുള്ള ഒരു ജോബ് വേണം എന്തായാലും നമ്മള് ചെയ്യും. കിട്ടുന്നേടം വരേ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം അല്ലേ നമ്മള് സ്വയന്തൊഴില്
നമ്മളൊരാളുടെ ഇതിന് ഇങ്ങനെ വർക്ക് ചെയ്യും തോറും നമ്മൾ ഇതേപോലത്തെ പ്രഷറുകളൊക്കെ സഹിച്ചേ പറ്റു അ നമുക്ക് നമ്മടെ ഹെൽ ത്തൊന്നും വേണ്ട രീതില് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മടെ സ്ക്രീൻ ടൈമ് കൊറയ്ക്കണം അതായത് ഇപ്പൊ നമ്മള് ഫോൺ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കാടെ ഇപ്പോ ഫോണ് യൂസ് ചെയ്യാൻ പോലും ടൈം പണ്ടത്തെത്രയും പോലും പക്ഷെ നമ്മള് സിസ്റ്റത്തിന്റെ മുന്നിൽ എപ്പഴും ഇരിക്കുവല്ലേ അപ്പോ നമുക്ക് സ്ക്രീൻ ടൈമു കൂടുവ അപ്പൊ നമ്മള് ആ വഴിയൊക്കെ ആയിരിക്കാം അതേപോലെന്നെ നമ്മള് രാ ത്രി ഒരുപാട് നേരാം ഫോൺ യൂസ് ചെയ്യുന്നതും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് നല്ല രീതീൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടും കൂടി നമുക്ക് ഈ സ്ക്രീൻ ടൈം പരമാവധി നമ്മൾ കുറയ്ക്കുന്നത് നല്ലേയിരിക്കും പക്ഷെ എന്തു ചെയ്യാന നമ്മുടെ ജോബിന്റെ ഭാഗവായിട്ട് നമുക്ക്ത് ചെയ്തല്ലേ പറ്റു പിന്നെ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നത്തിൽ ഇപ്പ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്ന, യൂറിൻ ഇൻഫെ ക്ഷൻ കൂടി അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം വെള്ളം കുടിക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ ഒണ്ടടി അതൊക്കെ ആക്കണം നമുക്ക്. നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേഷനായി രിക്കണം വേറെന്ത് ശ്രദ്ധിച്ചില്ലേലും നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം.
അ അതുപോലെ എന്ക്കും ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ നീ ഇപ്പം ഒര് ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻപർ ഞ്ഞില്ലേ ഡോക്റെ പോയി കണ്ട് വാങ്ങിക്കുവാണോനുണ്ടോ ഉണ്ടെങ്കി നീ എന്ത്‌ ചെയ്യ അതവാ നീ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്ക നീ ഫസ്റ്റ്ത് ഫേസിൽ അപ്ലൈ ചെയ്യൻ ശ്രമിക്കാതെ നിന്റെ കൈ താഴെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഏ കാരണം നിന്റെ സ് കിന്നുമായിട്ടത മാച്ച് ആവുന്നുണ്ടോന്ന് അറിയണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നേരിട്ട് തന്നെ നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്യും ചെയ ചെ ലപ്പോ നമുക്കത് പറ്റാത്തെയാണ് അലർജി ഉണ്ടാക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് നീ അത് നിന്റെ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തേച്ച് ഒത് ചെയ്ത് നോക്കുകവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ നിന്റെ സ്കിൻ ടൈപ്പ് ഏതാ
എന്റത് കോമ്പിനേഷൻ ആടി
ആ അ കോമ്പിനേഷൻ ഡോക്ടറെ അടുത്ത് വിശ തമായിട്ട് പറയണം അതുപോലെ എ കോമ്പിനേഷൻ സ്കിന്നാണ് എനക്ക് ഇങ്ങനത്തെ കുറെേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോ തന്നെ അവര് ഡോക്ടർ ഡോക്ടർമാക്ക് അറിയാവല്ലോ അപ്പൊ അവരത് ചെയ്ത്